ഹലോ ആ ഉണ്ട് ഉണ്ട് ഇപ്പൊ ക്ലിയറാണേ എന്താ പണി?
ഇവിടെണ്ട് ഞാന് മ മക്കളൊക്കെ പോയി പിന്നെ പണികളൊക്കെ ഒന്ന് അടിച്ചു വാരി തൊടച്ച് അങ്ങനെ അങ്ങനെ പോണ്. നോയിക്കട്ടെ ഇനി ഫുഡൊക്കെ ആക്കാനുണ്ട്.
സ്കൂ ഇന്ന്നങ്ങക്ക് ക്ലാസൊന്നുല്ല ഞാൻ ക്ലാസിനൊക്കെ പോക്ണ്ട്. അപ്പൊ പ്രിയ അങ്ങനെ ഒറങ്ങി പിന്നെ നമ്മളെ വീട്ടിലാവുമ്പോ ഉമ്മച്ചിക്കെ ഉണ്ടാവുല്ലേ.
ആ ആ ആ ആമക്ക് നോക്കണ്ട. അല്ലെങ്കിലും ഇപ്പളൊക്കെ നടക്കുള്ളൂ. ഇപ്പൊക്കെങ്ങനെ നിന്നോളി കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മക്കായ അത്ര ഫ്രീഡൊന്നും ഉണ്ടാവൂല.
അതത്രള്ളൂ അതുകൊണ്ട് ഇപ്പഴന്നെ നന്നായിട്ട് എന്താ
ആ അതെ മാക്സിമം എൻജോയ് ചെയ്ത് ഫ്രീ ഫ്രീ ആയിട്ട് നിന്നിട്ട് എന്നാലും അടിച്ച് വാരല് അതൊക്കെ ഉമമാക്ക് ഹെൽപ് ചെയ് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കൂല്ലേ?
ഓ ഞാനിപ്പോ നീച്ച് അടിച്ചാരി കൊടുത്തൊക്കെ ചെയ്ത്. എല്ലു പ്പോ നമ്മള് ഇമ്മാ നക്കാൻ പറ്റൂലല്ലോ.
വിന്നം മാറിണ്ട്
അത് കിച്ചണ്ക്ക മച്ചിക്കല്. അടിച്ചാരലാ തൊടക്കല് അത് ഞാനും ന്റെ താത്തി അങ്ങനെ എ
ആ
എന്താ പറയാ ഇപ്പോ പിന്നെ അങ്ങൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ വെള്ളൊഴി ച്ചൊടുക്കും അങ്ങനെക്കെ ചെയ്യും.
ചെടികളൊക്കെ ഇണ്ടോ?
ആഹ് ചെടികൾ ഇമ്മിച്ച് അയിന്റെ ഒരാളാ. ങ്ങിട്ട് ഫുള്ള് ചെടികളാ വീട് ഇങ്ങിട്ട് എന്റെ ഫ്രണ്ട്സേ ആ ഭയങ്കര ഇഷ്ടാ ഇപ്പൊ ഫാമിലിക്കാർക്കായാലോ
ആ ആ ആ അത് ശെരി നിങ്ങളെക്കാള് നിങ്ങൾക്ക്ത്ര ഉണ്ടാവലേ അല്ലേ ഇപ്പം മർക്കായിക്കും അങ്ങന്ത്തൊക്കെ ആഹ ഇപ്പത്തെ ഇപ്പത്തെ മക്കൾക്ക് അത് അങ്ങനത്തെ താല്ര്ം ഈ ചെടിനോടൊന്നും പയേ ആൾ ക്കാര്ക്ക് പിന്നീം ഇൻക്കും അങ്ങനെ തന്നെ ട്ടോ വേ കൊറേക്കെ ഇഷ്ടാണ് ഞാനും കൊറേക്കെണ്ടാക്കും. അതേപോലെ ഇന്റെ അസിനും ഭയ അതേ പോലെ ഇന്റെ അസിനും ഭയങ്കര ഇഷ്ടാ അപ്പൊ പിന്നെ അസ് എവി ട്ന്നേങ്കിലെക്കെ വരുമ്പോ ആ ആ അതെ ചട്ടിയൊ ക്കെ പിന്നെ ഹസ്ബൻഡന്നെ അങ്ങനെ കൊണ്ടുവന്ന് തരും. അതെ പക്ഷെ മണ്ണ് നെറച്ച് അയതൊക്കെ ഹസ്ബൻറ് തന്നോട്ടൊ ചെയ്യല് ഞാൻ ഇന്റെ വീട്ട്ന്ന് കൊറേ പണിട്ത്തിട്ട്ണ്ട്. കൊര് ചെടി അങ്ങനെ ആ പക്ഷെ ഇവിട്ന്ന് അങ്ങനെ മണ്ണ് നെർ ച്ച് അങ്ങനെ അങ്ങനൊം ചെയ്തീല്ല്യ ഞാൻ നനച്ചൊക്കെ കൊടുക്കും ഇൻക്കിഷ്ടാണ്. ഇപ് ആഹ് ഇപ്പ പറഞ്ഞ പോലെന്നെ ഈ ഫോണ്ള്ളോണ്ട് വല്യേ ഫോണ്ള്ളോണ്ട് അ്യ്മക്ക് വല്ല്യേ താല്പര്യം കാണിക്ക്ണ്ല്ല. ഉള്ള ഒഴിവ് ടൈമില് ഈ ഫോൺമലിരിക്കും
ക്കാരൊക്കെ അങ്ങനെ തന്നെ പണ്ട് ഇണ്ടാവൊല്ലോ പണ്ട് കല്യാണം കഴിച്ച് വീട്ടിലൊട്ട്ക്കെ വന്ന അങ്ങൻത്തെ ഉമ്മാര്കൊക് ഏണ് കൂടു
ആഹ് ഇപ്പൊ ഫോൺൽക്ക്ങ്ങട്ട് ഭയങ്കരായിട്ട് ഫോൺമല് റീൽസ് ആയിട്ടും ഇപ്പൻസ്റ്റി അതു തൊക്കെ ഇള്ളോണ്ടേ ആഹ് ഓവറയിട്ടൊന്നും കണൂല ഞമ്മക്ക് അർഞ്ഞാല് അങ്ങനെ ഓവർ ടൈമ് കളിക്കാനില്ലല്ലോ നമ ക്ക് പണികൾ കഴിഞ്ഞിട്ട് ഒ റ്റക്ക് വീട്ടിലല്ലേ. അപ്പൊ പണികളൊക്കെ കഴിഞ്ഞ് ആ ഒരു മണി ഒരു മണി
ക്ക് നമ്മള് ഫോൺമെന്ന് മാറിന്നാലും വേറെ പണിയൊന്നും നമുക്ക് ഉണ്ടാവൂല. അതാണ് വേറെ കാ
ആ അതെ പിന്നെ പിന്നെ ഇതുപോലെ ഈ ഫ് ചെടീന്റെ അങ്ങനത്തെ വേറെന്തെങ്കിലൊക്കെ ചെയ്തോണ്ട് നിക്കണം. അങ്ങനത്തെന്തേങ്കിലൊക്കെ താല്പര്യം വേണം. ആ ഞാൻ ഓൺലൈനായിട്ട് കൊറച്ച് പിന്നെ ഒര് പ്പൊ ഒരു മാസായിട്ട് ഞാൻ എടുക്കൽ നിർത്തീട്ട്ണ്ട്. ഓൺലൈൻ ടൈമ് ഇങ്ങെന ചെറതായിട്ടൊരു ക്ലാസ് ഒക്കെ എടുത്തീന്.
ആ അതൊക്കെ എടുക്കുമ്പ നമ്മക്കയില് നമ്മൾ ഇതായി പോവും.
ആ അതെ അത് പിന്നെ ഒരു മണിക്കൂർ എടുത്താമതി ഇന്നാലും അയിനനുസരിച്ചുള്ള എന്തെങ്കിലൊക്കെ നമുക്ക് കിട്ടും ഞ മ്മളെ ആവശ്യത്തിനൊക്കെ ചെറ്യ ചെറ്യ കാര്യങ്ങക്ക് ആ അതെന്നെ. എൻക്ക് രണ്ടാള്. ഇന്റെ ഒരു മോനും ഒരു മോളും മോൾ മോൾ ഒന്നാം ക്ലാസ് പഠി ക്ക്ണ്‌ മൊ മോന് അ അഞ്ചില് പഠിക്ക അപ്പ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാന് പ്പൊ ഫോണങ്ങോട്ട് എടുത്ത് എടുക്കാണ് ചോറും കറിയൊന്നും ആയില്ലാ അതെ ഇനി ഞാൻ വിചാരിച്ച് ഇനി കുറച്ച് നേരം കൊറച്ച് ടൈമ് ഫോൺമലൊക്കെ ഇരുന്നിട്ട് എങ്ങനെ
മഴത്തൊക്കെ പുറത്തൊക്കെ പോയിന്യോ ഇപ്രാവശ്യം?
ഇല്ലേ ഞാൻ ഈ പ്രാവശ്യം എവ്ടുക്കും പോയീല്ല. കഴിഞ്ഞ വർഷ ഞാ കഴിഞ്ഞ വർഷം ഞാന് അനിയത്തിയോളെക്കെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് സ്ഥലക്കൊക്കെ പോയിന് ഇപ്രാവശ്യം ഇൻക്ക് ഭയ ഒരു ആ ഒരു ഹെൽത്ത് വല്ല്യ ഇതില്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പൊറത്തറങ്ങല് ല്ല ഇപ്പൊ കൊറേ ദിവസായി
പുഴല്യേ അവിട്ക്ക് പോവാന് കക്കാടം പുഴല്യേ
ആഹ് ആ ആ
പോവാന്ന്ക്ക നമ്മൾ കസിൻസ് എല്ലാരും കൂടി പിന്നെ നമ്മള് ഈ താത്തന്റെ അവടെ ഒരു കോറിണ്ട് നല്ല രസാ വെള്ള ഇണ്ടായിട്ട് ഫുള്ള് പാടം പാടം പോലത്തൊരു സ്ഥലാ അവിടൊക്കെ പോയിട്ട്ങ്ങനെതാക്കി ബട്ട് ആ ചളിവെള്ളത്ത്ക്കൂടെങ്ങന നടക്കുമ്പോ ഒരറപ്പാവ
ആ അതെ ആ ച് ഈ കോറീന്നറിമ്പോ ഇങ്ങനെ ഒരു കുൺ കുയ്യ് ആയ്ര്ക്കു ലേ നല്ല ആയത്തില്ള്ളെ?
ആഹ് അംക്ക് ആ കോറീക്ക് ചാടാൻ കഴിയൂല ബട്ട് നമ്മള് വെള്ള വര് നെറൂന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം വര അയില് പോയിട്ട് കുളിക്ക്യൊക്കെ ബട്ട്
ആണോ ആ ആ അപ്പൊ ഈ വെള്ളം നല്ല മേൽന്ന് തരുമ്പോ ഞമുക്കറ്യോ അയ്‌ല് പാറകളോ അങ്ങനെ എന്തേൻണ്ടേൽ ഔന്നു അമ്മക്ക
ആഹ് അതൊന്നും നമുക്കറീല അതൊക്കെ പേടിയ ബട്ട് അതൊക്കെ ഓൾറെഡി ഒലിച്ച് പോയിണ്ടാവും ഒരം കൊറേ വെള്ളം ഇങ്ങ വരല്ലേ
ആ ന്നാലും ശ്രദ്ധിക്കണം ഞമ്മള്. ആ ന്നാലും അമ്മള് ശ്രദ്ധിക്കണം. അയ്ൻ്റെ തായെ വന്നിട്ട് നമ്മളെ മ ചെറ്യേ മ ക്കള് ആരായാലും മക്കളാവണന്നില്ല. നമുക്കറിയില്ലല്ലോ എ ഇല്ലല്ല ഇവിടെ കൊർച്ച് ഉയർന്ന സ്ഥലാണ്, കൊറച്ച് താഴെപ്പാടണ്ട് അവിടെ നല്ല നല്ല മഴയാവ്ട്ടോ ഇപ്പം ആ അതെ പക്ഷെ ഇത് അയ്നത്ര അടുത്തല്ല കൊർച്ച് ഞങ്ങൾ കൊർച്ച് ഉയരത്തിലാണ് ഉയർന്നു നിക്ക്ണ സ്ഥൽത്താണ്. പിന്നെ പാടം താഴേയാണ്. ഇല്ല ഇല്ല അങ്ങൻത്തെ കുഴ പ്പൊന്നുല്ല. ങ്ങണെങ്ങനെ പിന്നെ മലപ്രദേശത്താണോ?
ഞങ്ങളല്ല പ്പ് എടുക്കൊക്കെ പേടിയേക്കാരം നല്ല ഇപ്രാവിശ്യം പിന്നെ ശക്തിയായിട്ട് പെ പെയ്യാത്തോണ്ട് കൊഴപ്പല്യ, എല്ലാ മറ്റേ പ്രളയത്തിൻ്റെ കാലത്തും കഴിഞ്ഞെ
ആആ ആ അതെ പ്പേ.. ആ അതെ ആ മാല മാല പ്രദേശം ആവുമ്പോ നമുക്ക് ആ ഒരു പേടിയാണ്. നിങ്ങൾത് എങ്ങനെയെ ഉയ് മണ്ണൊക്കെ എങ്ങനെ അങ്ങൻത്തെ സ്ഥല അങ്ങനെ മേലെ മണ്ണും താഴെ വീട് ആ രീതിയിലാണോ?
തോട്ടൊക്കല്യേ ആ അതേപോലെ ങ്ങളെ മലെക്ക്ണ. അങ്ങട്ട് വീണാ പേടിയാ
ആഹ് പഷ് ആ ഈ മലവെച് ച്ച് അങ്ങനെ പിന്നെ നല്ല ഉയരത്തില്ങ്ങനെ മല നിന്ന് ഇങ്ങനെ നമ്മള് ജേസിബിനോടൊക്കെ മാന്തിട്ട് അങ്ങനൊക്കേണ് പേടി, അ അങ്ങൻത്തൊക്കേണ് നമ്മക്ക് പേടി. മണ്ണിടിച്ചിലൊക്കെണ്ടാവുക
തോകാലള്ളത ഇതൊക്കെ, അതോണ്ട് പിന്നെ വല്യ കൊഴപ്പം ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കുറവാ ട്ടൊ. കാരണം ഭയങ്കര പ്രദേശങ്ങളില
ആ അതെ അതെയ ആ അയ്യാതി പ്രശ്നല്ല. പക്ഷെ മണ്ണിടിച്ചിലും അതൊക്കേണ് പേടി ല്ലേ...
ഏതോ ഒരു പ്രാവശ്യം വീടൊക്കെ നർർഞ്ഞില്ലേന്യോ വെ
ഓ അതെ ഇപ്രാവിശ്യം അങ്ങൻത്തെ ന്യൂസുകളൊന്നും കേ ട്ടില്ലട്ടോ. അയ്ന് മഴ നല്ല കൊറവാണ്
ചെർതായിട്ട് തൊട്ങ്ങ്ണ പോലെ എപ്പളും രണ്ടീസായിട്ട് ഇണ്ട്. ഇന്ന് നല്ല കൊറവാ ഇന്ന് കൊറവാ ഇന്നല്യും മിഞ്ഞാന്നൊക്കെണ്ടായിനി. നമ്മള് ഞാന് സ്കൂക്ക് പോകാൻ ടൈമ
ആ നിങ്ങളന്താ ചെയ്യുന്നേ?
ഞാന് കോഴ്സിന് പോവാ. അപ്പ ഡിഗ്രി ഇപ്പഅങ്ങട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഈ വർ വർഷം കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു കോഴ്സ്ന് പോണ്ട്
ഇനി എന്താ കോഴ്സും എത്രെ മാസ
മൂന്ന് ആ അല്ല മൂന്ന് മാസം. എന്ത ന്നിട്ട്നി ആ ന്നി ഡയറക്ട് ക്ക് ജോബ്ന് പിന്നെ ഇന്നലെ ഞാനൊരുന്റർവ്യൂവിന് പോയി. എന്താ അവിടെ ഹോസ്റ്റൽ നി താണ്. ഈ കോഴ്സിന്റെ ക്യാഷന്നെ മുപ്പത്തയ്യായിരംണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീ വേറെ സെപ്പറേറ്റ് കൂടി വീട്ട്ന്ന് ചോയ്ക്യാൻ പറ്റൂലല്ലോ. പിന്നെ അത് കണ്ടിട്ട് ഇന്റർവ്യൂവിന് പോയിന് ഞാന് ന്നിട്ട് ഇന്റർവ്യൂന് ഇന്നലെ പോയി. ഞാതിന് മുമ്പ് വേറെ മഞ്ചേരി ഒന്ന് പോയിനി. പക്ഷെ അവിടുത്ത് കിട്ടിക്ക്ണ്. ബട്ട് അവിടക്ക് പോവാന് ഭയങ്കര പനിയാണർ ഞ്ഞ് അപ്പോപിന്നെഇന്നലെ പോയി ഇന്നലെ പോയി വാ ഓര് ഇന്നുംണ്ട് കുറച്ചാൾക്കാരും കൂടി ഇന്റർവ്യൂ ചെ ചെയ്യിപ്പിക്കാന്ർഞ്ഞ. അങ്ങനെ ഇന്ന അതും കൂടി കഴിഞ്ഞിട്ട് ഇന്ന് വിളിക്യാർഞ്ഞ് എന്താ ആവോ, അറീല. കിട്ട്യ സുഖായി നി. അവിടെ നിക്കേനി. നിന്ന് പഠിക്ക
എന്ത് വർക്കാണ് എൻ എന്താണ് ചെയ്യുന്നത്?
അതൊരു സ്റ്റാൻഡേർഡ് റെന്റൽ ഷോപ്പ് ഒക്കെ ഉണ്ടാവൂലേ.. വല്യ വല്യ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെള്ള അങ്ങനത്തെ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് വർക്കൊക്കെ ഉണ്ടാവണം അങ്ങനത്തെൊ ഒരു റെന്റലി ഷോപ്പാ
ആ നിങ്ങക്ക് നിങ്ങൾക്കിപ്പ ജോ നിങ്ങൾക്കിപ്പ ജോബിനായിരിക്കൂല്ലേ ആഗ്രഹം ഇങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ. ഡിഗ്രിയൊക്കെ കഴിഞ്ഞല്ലോല്ലേ?
ഇക്ക്പ്പൊഞ്ഞിഇനി ഓൺലൈൻ ആയിട്ട് നോക്കാണെങ്കിലും ഇൻക് കൊഴപ്പൊന്നുല്ല. ബട്ട് അത് നമുക്ക് അത്ര വലിയഇഷ് ഇഷ്ടം ഉണ്ടാവുലാ അമ്മു ഇന്റെറ ഒരു ഏജുള്ള കുട്ടികൾക്ക് പുറത്തു പോയി പഠിക ജോബ് എടുക അതൊക്കെയല്ലേ ആവണ്ടി ഓട്ടു ഞാന് ഇവിടെ നമ്മളെ കൊറച്ച ഇക്ക് ലൈസൻസും ഇൻഷൂർൊന്നും ഇല്ല അതിന് അതൊണ്ട് ലൈസൻസ് ഓ എനിക്ക് ഇരുപതായി എന്താ ഞാന് ലൈസൻസ് എടുക്കാൻ പോയിണ് പക്ഷെ എന്താ പറയാ ലൈസൻസ് എടുക്കാൻ പോയിട്ട് അവിടെ പോയിട്ട് ഞാന് മറ്റേ സ്കൂട്ടിഓട്ടിട്ട് എനിക്ക് ശീലമുള്ളത് അവിടെ പോയപ്പോസ്പ്ലെണ്ടറ ഉള്ളത് സ്പ്ലെഡർ അറിയില്ലേ ആ ആ ബൈക്കാവശ്യം ആ കറിപ്പ സ്പ്ല ഉണ്ട കോട്ടാൽ ഉണ്ട് കുറച്ച് പിന്നെ നല്ല പണിയാണ് ഏതൊക്കെ റോഡു ഒക്കെ കൂടെ അങ്ങനെ ഓട്ടാനൊക്കെ ഉണ്ട്
ആ പിന്നെ പോയി നോക്കില്ല ആര് ഫസ്റ്റ് പോയത് തന്നെ
തന്നെ പക്ഷെ എനിക്ക് പച്ചത് കിട്ടീ മറ്റേ എഴുതിയായിട്ടുള്ളല്ലേ
ആണോേ ആ ആ എന്നാ ഇന്ന എന്റെ ഇളച്ചിക്ക് അങ്ങനെ എഴുതിയത് കിട്ടിയില്ല പറഞ്ഞു അപ്പൊ പിന്നെ രണ്ടാമത് പോയി അവവിടുടെ റെഡി ആയിട്ടോ അപ്പൊ ഒന്ന് കൂടെ ഒന്ന് നോക്കണ്ടി നമ്മള് ലൈസൻസ് ഇല്ലല്ല ഞാനായി്മക്ക് നോക്കിട്ടില്ല എനിക്ക് അത്രൊ ഒരു ധൈര്യം ഇല്ല ഇങ്ങനെ റോട്ടിൽ എനിക്ക് സ്കൂട്ടി ഭയങ്കര പേടി
ഓരക്കെ കൊണ്ട് സ്കൂൾ പോകാനും ഒക്കെ പഠിക്കാലോ
ആ അതൊക്കെ നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇന്ക്ക് സൈക്കിൾ ബാലൻസും ഇല്ല പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിലേ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാലേ അതെ അ കാറ് പിന്നെ എനിക്ക് ധൈര്യ ഉണ്ട് നോക്കണോഅയിന് വാണ നമ്മള് പഠിക്കാൻ പോവ ആയിനുവേണം കൊറച്ചൊക്കെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഏ
ഹസ്ബൻന്റിന്റെകാറില്ലേ ആ പഠിപ്പിക്കാൻ പറ
ഈ ആ ഹസ്ബൻറിന്റെ കാറുണ്ട് നമ്മള്മാരുതി ഉണ്ട് പക്ഷേ ഹസ്ബൻഡന് അത്രല്ലത് ധൈര്യമല്ലേ പിന്നോട് പറയും ഫസ്റ്റ് ഇങ്ങനെ ഡ്രൈവിംഗ്സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടൊക്കെ
ആ ആ പോയി പഠിപ്പിച്ചു പഠിപ്പിച്ച് ണഇതിക്ക് പോയാലല്ലോ അങ്ങനെ ഞാൻന്റെ സ്കൂട്ടി ഒക്കെ പഠി ചിന്നു ഫസ്റ്റ് െക്കെ രണ്ടീസം ഓക്കെ ഞാൻ ക്ലാ പോയി അങ്ങനെഞാൻ പഠിച്ചു പിനങ്ങനെ ഓട്ടിഓട്ടി ശീലായി അങ്ങനെയാണ് പഠിച്ചത് നമുക്ക് പേടി ഒരിക്കലും പാടില്ല അത് പഠിക്ക കാരണം പേടിണ്ടായാൽഇന്ന് ബുദ്ധിമുട്ട ആ
ആ അതെ നമുക്ക് റോഡ്ക്ക് ഇറങ്ങ നമ്മള് ചിലര് പഠി വച്ചിട്ടും കാര്യ ഇല്ല ഞമ്മള് റോഡ്ക്ക് ഇറക്കാൻ പേടിയായിരിക്കും
ആ പിന്നെ വണ്ടിയെക്കെ ഉണ്ടായതോണ്ട് പിന്നെ വണ്ടികൾ കുറേ ഉണ്ടാവും റോഡ് ഈ അങ്ങാടി വലിയ വലിയ അങ്ങാടിയിലൊക്കെ കോഴിക്കോട് പോലത്തൊക്കെ
ആ അതെ അതെ അതക്കൊക്കെ കൊണ്ട വണമെങ്കിൽ നല്ല ധൈര്യം വേണം നല്ല നമ്മളെ കയ്യിൽ അതിനുള്ളൊരു കണ്ട്രോള് വേണം പക്കെ ധൈര്യം വേണം
അയിന്‌ ഒറ്റക്ക് പോവാൻവല്യസീൻ ഇല്ല ബാക്കിലും കൂടി ആള് ഉണ്ടാക്കുമ്പോ
ആ അതെ അതെ ആ അതെ ശരിയന്നെ നിങ്ങളെ വീട്ടിക്ക് റോഡൊക്കെ ഇട്ടെ- കുളി ഒന്നും കഴി
ഇല്ല ഇല്ല ഇല്ല കൊറവാ ഇവിടെ ഇർ ഞാൻപറഞ്ഞിലെ റബർ തോട്ടം കൊണ്ട്നിറഞ്ഞ് വേറെൊത്തും കാണൂലോ അവിടെ പിന്നെ റോഡ് റോഡ്എന്ന് പറഞമണ്ണ്റോ ഡാകൊറെേ കാലമായി പാസയിക്ണു പറഞ്ഞ് പക്ഷേ ഇരുവരായിട്ട് ഒന്നും ആയി
ആയില്ല ല്ലേ അപ്പൊ മുൻഇങ്ങൾ വണ്ടി എങ്ങനെ മു മുന്നോ മുന്നക്ക എത്തുവോ വീടിന്റെ
എത്തും കഷ്ടപ്പെട്ട് കോ അതെ ഇപ്പൊ മഴക്കാലം കൂടി ആയിട്ടേ മണ്ണറോട് മണ് അല്ലെ അപ്പൊ ഇങ്ങട്ട് ഫുള് കല് മുട്ടിയ ആയിട്ട്ന്തൊക്ക അയക്കണ കൂടെക്കെ കൊണ്ടു പോവല
എന്നായിക്കോട്ടെട്ടോ പിന്നെ വിളിക്കട്ടോ
ആഹ എന്നായിക്കോട്ടെ എന്നാ ശരി അക്ക